ഹലോ ഹലോ
ഹലോ കണക്റ്റായോ ഹലോ സരിക്ക അങ്ങനെ എന്തോ ഹലോ കമ്പി
കേൾക്കടല്ലേ ഹൽ ഹലോ
എ
കേെൾക്കണില്ല എങ്ക് ഹലോ
ക് നൻ
കേൾക്കണില്ല കേൾക്കുന്നുണ്ട്നക്ക് കേൾക്കണില്ല
ഇവിടേക്കൊന്നും കേൾക്കുന്നില്ല
ഹലോ കേൾക്കണില്ല ഹലോ ഹലോ.. ഹലോ.. ഹലോ ഹലോ ഹലോ
കട്ട് ചെയ്ത് രോന്നും കൂടെ വിളി
ഇപ്പൊ കേൾക്കണ്ടണ്ടോ ഇപ്പൊ കേൾക്കണ്ടോ
ഹം
ഇപ്പോയോ കേൾക്കണ
ആഹ ഇപ്പൊിക്കൾ കണ്ട ആഹ ആഹ ആഹ റെഡായി റെഡായി കേട്ടുന്നുണ്ടോ ആഘേഗിൾ ഇജ്ജ് കേട്ടോന്ന്